ആ
കേക്കുന്നുണ്ടോ
ആ കേൾക്കുന്നുണ്ട് പണിയിട്ക്കുവാ
ഞാനിതാ ഇരിക്കുവാണെ കെടക്കാൻ പോവാ കെടക്കാൻ പോവാ ആ
കേക്കുന്നു
അതിനു മുൻപ് വിളിച്ചേക്കാം
ആ
ജലദോഷം പനി വരുവാണെങ്കി പെട്ടൊന്ന് മാറുതു ഇല്ലല്ലേ
ഇല്ല
മൂ
ഇപ്പൊ മഴ എല്ലാം ആയതോണ്ട് എല്ലാടത്തും അസുഖത്തോട് അസുഖങ്ങളല്ലേ
അതന്നെ
എവിടെയാണ് അസുഖത്തിന് ക്ഷാമം മഴക്കാലം അയ പിള്ളേരേം കൊണ്ട് പൊറത്ത് ഇറങ്ങാൻ ഭയങ്കര വെഷമം ആണ് അസുഖം ആയിട്ട് ഇപ്പൊ ഇനിപ്പോ വയറസ് സും കാര്യങ്ങളും എല്ലാം ആയതോണ്ട് അതിനേക്കാൾ ഇരട്ടി പ്രശ്നം ആയിരിക്കും
അതെ പേടി ആകുന്നു അല്ലെ
മൂ പൊടികുഞ്ഞുങ്ങൾ ഒക്കെ ഉള്ളപ്പളാണ് പേടിക്കേണ്ടെ
എന്തോ
പൊടികുഞ്ഞുങ്ങൾ ഒക്കെ ഉള്ളപ്പളാണ് പേടിക്കേണ്ടത്
അതെയതെ യതേ
വന്നു പോയ പിന്നെ ഉം എല്ലാരും കെടന്നു
പിള്ളേരെല്ലാം ഉറങ്ങി
ആ എല്ലാരും ഉറങ്ങി.
ആഹ്
ഞാനും ഉറങ്ങാൻ കഴിച്ചു കഴിച്ചിട്ടിങ്ങനെ ഇരിക്ക ഞാനും ഉറങ്ങാൻ ഉള്ള തന്ദ്രപ്പാടിൽ-
ഉം
ഇങ്ങനെ നിക്കാണ് ഹസ്ബൻഡ് ഒക്കെ ഉറങ്ങിയോ മോൾ ഉറങ്ങിയിട്ട് കാണാല്ലോലെ
അല്ല ഉറങ്ങി അവർ ഉറങ്ങി ഉറങ്ങി ഉറങ്ങി ഉറങ്ങി.
അവർ ഉറങ്ങിയിട്ട് വേണം സംസാരിക്കാൻ ലേ ഇനി ടീച്ചർക്ക് മാത്രം ഉറങ്ങിയാ പോരെ ലേ
അതേതോ ഇതും കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട്
ആ കിടക്കാൻ നേരത്ത്തത് ലേ
അതന്നെ അതന്നെ. പിന്നെ പ്പോ രാത്രി പണികളെല്ലാം തീർത്തിട്ടാണല്ലോ
സ്കൂളിൽ ഏറെ കുട്ടികളുണ്ടോന്ന്
സ്കൂളിലോ?
ആഹ്
ഉണ്ട് ഒരു ക്ലാസ്സിൽ ഇരുപത്തഞ്ചു പേരൊക്കെ ഉണ്ട്.
ഓ പ്രൈവറ്റ് സ്കൂളാ
പ്രൈവറ്റ് സ്കൂൾ ആ പ്രൈവറ്റ് സ്കൂൾ
ഭയങ്കര പൈസ ആയിരിക്കും ലേ അപ്പൊ അവിടെ ഭയങ്കര ഫീസ്
ആ സി ബി എസ് സി ആകുമ്പോ അത് പോലെ പൈസ ഉണ്ടല്ലോ കേക്കാറുണ്ടോ
ഞാൻ ഇറങ്ങാ എന്തോ
മഴയാണോ സൗണ്ട്
ആ മഴയുണ്ട്
സൗണ്ട് കേട്ടായിരുന്നെടാ? ഇവിടെ മഴയില്ല കേട്ടോ
ഓ മഴയില്ല
മഴയില്ല മഴയില്ല എന്താ നാളത്തെ കാര്യം പറയാൻ പറ്റില്ല ഇല്ല ഇന്ന് മഴയില്ല ഈ മഴയാണെങ്കിൽ പാടണെ പോക്കും വരവൊക്കെ
അടുത്തല്ലേ
രാവിലെ സ്ക്കൂ- കൊച്ചിനാണെങ്കിൽ ഓക്കാനും ജലദോഷവും ഉണ്ട് രാവിലെ തൊട് ജലദോഷം അ മൂക്കടപ്പാ അവൾക്ക് എതോരസ്വസ്ഥത നാളെ പോണംവൈനേരം സ്കൂൾ കഴിഞ്ഞ് വരുമ്പോ തന്നെ ഹോസ്പിലിൽ പോയി
അ അടുത്തന്നെ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ
ആ ഉണ്ട് ഉണ്ട് നമ്മളു സ്കുളിൽ വരുന്ന വഴിക്ക് തന്നെയുണ്ട് പോയിട്ട് അങ്ങനെ വൈകുന്നേരം വരുമ്പോ ഹോസ്പിറ്റലിൽ ഒന്നു പോയിട്ട് വരണം
ആ ഓക്കെ
ഇപ്പം പിള്ളാരെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സ്‌കൂളിലെ പിള്ളേർക്കെല്ലാം പനിയും ജലദോഷവുമാ ഒരാൾക്ക് വന്നാൽ
അതെ
അ
ഒരാൾക്ക് വന്നാൽ അടുത്ത ആൾക്ക്
അത് തന്നെ സ്‌കൂളില് നമുക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല പിന്നെ ചില പേരൻസ് ആണെങ്കിൽ പിള്ളേർക്ക് തീരെ ഇങ്ങനെ വയ്യാതൊക്കെ ആണെങ്കിൽ വീട്ടിലിരുത്തും പറഞ്ഞന്നത് പകരുമല്ലോ അടുത്തത് കുഞ്ഞുങ്ങളുണ്ടെന്ന് പറഞ്ഞ് അത് ചെലപ്പോ ഒരു സാമ്പാർ ജോലിക്കും കാര്യങ്ങളുമുണ്ട് അവർക്ക് പോണം കൊച്ചിനേം വെച്ച് നോക്ക- ആണോ ബുദ്ധിമുട്ട് കുട്ടോള് ഉള്ളപ്പോ അവര് അവർക്ക് അവിടെയാണെങ്കിൽ പിള്ളേര് അടങ്ങിയിരുന്നോളും എന്നോർത്ത് സ്‌കൂളിൽ പറഞ്ഞ് വിടുന്ന പേരൻസുമുണ്ട്
അവരത് ശ്രദ്ധിക്കുന്നില്ല ചെല കുട്ടികൾക്കായിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ചെല കുട്ടികളുടെ വീട്ടിൽ ല്ല കുഞ്ഞി കുട്ടികളും മക്കളു ഒക്കെ അവർക്കും അത് തിരിച്ചും മൊത്തത്തിൽ അതൊരു പ്രശ്നാവും ച്ചാൽഎല്ലാ പിള്ളേർക്കും എല്ലാം മരുന്നൊന്നും പിടിക്കൂലല്ലോ
ആ ശരിയാ അത് പറ അത് ശരിയാവും
ഭയങ്കര കൊതുകിന്റെ ശല്യം ല്ലല്ലേ
അതെന്നെ അത് മിനിഞമ്മളെ ച്ചാ വീടിന്റെ പൊറകിലുഫ്രണ്ടിലും സൈഡിലും എല്ലാം ഏലം തന്നെയാ ഏലം വച്ചി ട്ടുണ്ട് അപ്പോഅതുകൊണ്ട് നമ്മുടെയെല്ലാം അപ്പോ അതുകൊണ്ട് നമ്മൾ കറക്റ്റ് നാലു മണി മൂന്നരനാല് മണി ആവുബോഡോറ് ക്ലോസ് ചെയ്തു വിട്ടേക്കും
എന്നാ പേടിക്കണ്ടല്ലോ കൊതുക് വരത്തില്ല ഉറക്കം വന്നു ലേ
ആ ഉറക്കം വരുന്നുണ്ട്
ഇതോടുകൂടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം പിന്നെ രാവിലെ എന്താണ് പണികള്
പരിപാടിയാ കാപ്പിക്ക് ഇന്ന് ഉഴുന്നു ദോശക്ക് രിച്ചിരുന്നു നാളെ രാവിലെ അതന്നെ
ഉഴുന്ന് ദോശ അത് എങ്ങനെ നാ ഉണ്ടാക്കുന്ന
ആ പച്ചരി ആവശ്യത്തിന് കുറച്ച് ഉഴുന്നും രണ്ട് പിടുത്തം ഉഴുന്നുട്ട് വളത്തിലിട്ട് കുറച്ച് നേരം കുതിർത്തിയട്ട്അതും ചോറും അരച്ചിട്ട് ഉപ്പിട്ട്ട്ട്തിരുമേ ഈ ങ്ങ നെ തഴക്കി ആക്കിട്ട്നാളെ ആവുത്തെ ക്ക് പുളിച്ച് പൊങ്ങും ദോശയക്കാക്ക
അങ്ങനെ അതിന് പേര് ഉഴുന്ന് ദോശ ന്നാണോ പറയണേ
ആ ഉഴുന്ന് ദോശന്നാ പറയല്
ഒ
അവിടെ വേറെന്തെങ്കിലും പേര് ആയിരിക്കുല്ലേ
ഇവിടെ ദോഷ്ന്ന് മാത്രേ പറയാത്തുള്ളൂ
ദോശ മാത്രേപറയൂ എടോ നമുക്ക് ഇവിടെ രാവിലെ അരച്ചിടുന്ന ദേഷയുണ്ട് അപ്പോ തിന് ഉഴുന്നദേശന്നാ പറയാ
അല്ലാതെ വേറെന്താ ദോശ ഉണ്ടാക്കുന്ന
രാവിലെ രാത്രി പച്ചരി വെള്ളത്തിലിട്ടിട്ട് രാവിലെ അര തേങ്ങേച്ചോറും അരച്ചിട്ട് ഇടുന്ന ദോശയുണ്ട് സദാ ദേശ അതവിടെ ഉണ്ടോ
അതെങ്ങനെ രാത്രി പതി ആ വെള്ളത്തില് അരി വെള്ളത്തിലിടും അപ്പൊ പുളിച്ച് ഇങ്ങനെ വരണ്ടേ പുളിക്കണ്ടേ
വേണ്ട പുളിക്കാത്ത ദോശയാണിത് നല്ല സോഫ്റ്റ് ആയിട്ട് ചുട്ടെടുക്കുന്ന ദോശ അപ്പൊ തന്നെ ചുട്ടെ ആണല്ലേ ഇവിടെ ദോശ അപ്പം വേറെയല്ലേ തലേന്ന് തേങ്ങ അരച്ചിട്ടാണ് ദോ മാവ് എല്ലാംഅരിയെല്ലാം അരച്ചിട്ട് തലേന്ന് ഇടുന്നതല്ലേ അപ്പം ഞാൻ പറഞ്ഞത് ദോശ രാവിലെ രാഇപ്പോ രാത്രി പത്ത് ച്ചരി വെള്ളത്തിലിട്ടിട്ട് നാളെ രാവിലെ ആകുമ്പോഴേക്കും തേങ്ങയും ചോറും പച്ചരി വേണെങ്കിൽ ഒരു കഷണംസവാളയൊക്കെ വേണെങ്കിൽ ഇടാം അതിൽ വെളുത്തുള്ളി ഇടാം എന്നിട്ട് അരച്ചിട്ട് അപ്പ അപ്പത്തന്നെ ചുട്ടെടുക്കുന്ന ദോശ പുളിക്കാത പച്ചരി ദോശ പോലത്തെ ദോശ നല്ലതാണ് ടേസ്റ്റ് ഉണ്ട് ഉംപിന്നെ അപ്പന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തലേന്ന് വെള്ള ആ അരിമാവ് വെള്ളത്തിലിട്ടിട്ട് ഈസ്റ്റ ഇതെല്ലാം ഇട്ടിട്ട് പിന്നെയല്ലേ പിറ്റെ ദിവസല്ല അ അതന്നപ്പം ഇതതല്ല ഇത് ദോശ എല്ലാം വേറെ വേറെയാ
അപ്പൊ അങ്ങനെ ആകുമ്പത്തേക്ക് നന്നായിട്ട് വരുവോ
ആ നന്നായിട്ട് വരും നമ്മുടെ ചുട്ടിട്ട് ആ മൂടി വയ്ക്കണം ആദോശ മൂടി വച്ചിട്ട് ഒരു രണ്ടു സ്ഥ രണ്ടുമൂന്ന് സെക്കൻഡ് കഴിയുമ്പോ അത് തൊറക്കുമ്പഴ്ത്തേക്കും പുറമേ എണ്ണ തട്ടിയിട്ട് മറച്ചിടണം
ആ ആ
മൂടി വെച്ചിട്ട് എടുക്കണം ആവിയില് നിക്കണം
ആദ്യം മൂടിവച്ചിട്ട് പിന്നെ മറിച്ചിടണം അല്ലേ
ആ ഒരു സൈഡ്ന്ന് ഒഴിച്ചിട്ട് മൂടി വെച്ചിട്ട് ഒര് രണ്ടുമൂന്ന് സെക്കൻഡ് കഴിയുമ്പോ നമുക്ക് മനസ്സിലാവും ദോശയാവുന്ന ആ ഒരു സമയമാകുമ്പോ അത് തൊന്നിട്ട് ട്ട് മേളില് എണ്ണ തടവീയിട്ട് തിരിച്ചിടണ്ടാ പിന്നെ മൂടി വെക്കണ്ട പിന്നെ അത് പെട്ടെന്ന് തന്നെ ആവും
കറിയാവിനെന്താ കഴി കൂട്ടി കഴിക്കാനായിട്ട്
കറി
ഉം
ആ കൂട്ടി കഴിക്കാൻ എന്ത് കറി വേണേലും പറ്റും മീൻ കറി, ചിക്കൻ കറി, സാമ്പാറ്, കടലക്കറി, ചെറുപയറ് കറി എന്തും പറ്റും
അല്ലാതെ കാപ്പിക്ക് വേറെ എന്നാ ഒണ്ടാക്കും
അല്ലാണ്ട് പൂരി ഒക്കെ ആക്കിലില്ലോ?
ആ ഒണ്ടാക്കും
അവടെ നാളെയെന്നാ ചായക്ക്
നാളെ ഇടിയപ്പം ഉണ്ടാക്കാൻ പോവാണേ ഇടിയപ്പോം മുട്ടക്കറിയും
ആഹ അപ്പം ഇടിയപ്പം പിന്നെ മാവ് ആക്കി വെക്കോ അതോ?
അല്ല പാക്കറ്റ് വേങ്ങിച്ചേക്ക
ഇപ്പ തന്നെ കുഴയ്ക്കൂല വീട്ടില്
ആഹ്
അതെല്ലേ നല്ലത് പാക്കറ്റിനേക്കാലും
പാക്കറ്റിനകത്ത് അതും വക്കും ഇപ്പം പിന്നെ മാവ് അര അങ്ങനെ വെച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് പ പാക്കറ്റ് മാവ് വാങ്ങിച്ചു വെക്കും ഞാൻ അതും വെക്കും ഇതും രണ്ടും കൂടെ
മാവൊക്കെ കിട്ടുവാരിക്കൂം അല്ലേ
കിട്ടും പക്ഷെ ഞാനങ്ങനെ യൂസ് ചെയ്തിട്ടില്ല അതന്നെ ഞാൻ പക്ഷെ അതങ്ങനെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ബാക്കറ്റ് കൊണ്ട്
പാക്കറ്റ് ദോശ മാവ് കഴിച്ചി ജെ
പിന്നെ എങ്ങനെ?
കുടുംബം ഫുള്ള് മരി ച്ചു
ആന്ന എങ്ങനെ?
ആ മാവിൽ എന്തോ വിഷം ഉണ്ടായിരുന്നു അവർ പറയണത് ചിലവർ പറയുന്നു അവർ മനഃപൂർവ്വം സൂസൈഡ് ചെയ്യാൻ വേണ്ടിട്ട് വിഷം കലർത്തിയതാന്ന് പറയുന്നു. ഏാ ശരിയെന്ന് അറിയില്ല പക്ഷേ വാർ അവർ വന്നത് പാക്കറ്റ് ദോഷ മാവ് കഴിച്ചിട്ട് അവര് മരിച്ചേ മരണപ്പെട്ടതിന്റെ കാരണം പാക്കറ്റ് ദോഷ മാവാന്ന് പറഞ്ഞത് ചിലവരൊക്കെ പറഞ്ഞു കുടുംബം മൊത്തം മരിച്ചു ഒരു കുടുംബം ഫൂള്ളും മരിച്ചു ചില പറഞ്ഞത് സൂസൈഡ് ചെയ്യുന്നതാന്ന് പറഞ്ഞു
ഹലോ കേക്കുന്നില്ലല്ലോ.
കേക്കുന്നുണ്ടോ ഇപ്പം?
ആ ഇപ്പ കേക്കുന്നുണ്ട്
ഓ സൂക്ഷിച്ച് വേണം എല്ലാം ചെയ്യാനല്ലേ. കടയിരുന്ന ഒരു സാധനം വാങ്ങിക്കാൻ പോലും പറ്റുന്നില്ല.
ഒന്നും മേടിച്ചി കുടിക്കാനേ പാടൂല കടേന്ന് എനിക്ക് ഡ്രിംങ്സ് ഒന്നും ഇഷ്ടല്ല കടേൽത്തെ എന്തെല്ലാ അയിനാത്ത് ഇള്ളേന്ന് ആർക്ക് അറിയാ ഇല്ലാ ഞാൻ അങ്ങനത്തെ സാനം ഒന്നും കുടിക്കില്ല ജ്യൂസ്‌ കാര്യങ്ങൾ ഒന്നും കുടിക്കില്ല
അല്ല നമ്മളെ ഇങ്ങനെ അങ്ങനെ ഒന്നും വാങ്ങിക്കാറില്ല എന്നാലും പേടിയാ അല്ലേ.
എന്നാ ഓക്കേ ശരി
ഓക്കേ ആയിക്കോട്ടേ ഒക്കെ ഗുഡ് നൈറ്റ്‌.